ഹലോ ഹലോ
ഹലോ
ആഹ്‌ എന്താ വർത്താനം
ഹലോ
ഹലോ കേക്ക്ണില്ലേ എന്താ വർത്താനം ഹലോ
ലോ
ഹലോ
എന്താ വർത്താനം
നല്ല വർത്താനം സുഖം തന്നെ
ആഹ്‌ ആഹ എന്താ ഫുഡൊക്കെ കഴിച്ചോ കെടക്കാനായോ ആഹ് കേക്ക്ണ്ട്
ആഹ് ഫുഡ് കയിച്ച് കെടക്കാനാവ്ണൊള്ളൂ ഇല്ലേ കെടക്കാനാവ്ണൊള്ളു
അയ്ശെരി ങ്ങളെകുട്ടികളൊക്കെ ഒറങ്ങിയോ
എന്താപ്പ വർത്താനം
എന്താ നല്ലസുഖം തന്നെ.
ഓല് ഒറങ്ങി.
ഏ സ്കൂളൊക്കെ തൊറക്കാനായല്ലോല്ലേ
ആ സ്കൂളൊക്കെ തൊറക്കാനായി വെക്കേഷൻ കഴിഞ്ഞിലേ ഏകദേശായില്ലേ
ആ ആ
ഇനിയിപ്പ സ്കൂൾക്കുള്ള ബുക്ക് ബാഗ് നിങ്ങളൊക്കെ ആമേ
ഉം അപ്പൊ തൊടങ്ങാനായില്ലേ
എല്ലാം തൊടങ്ങാനായിപ്പൊ
ആ ആ ശെരിയാ ഇനിപ്പോ ഒരു മാസം തെകഞ്ഞില്ലല്ലോ
ആ ആ
എന്താ പറേണേ സ്കൂളീപോണേ കുറിച്ച്
എങ്ങനെണ്ട് ആ ഒപ്പങ്ങനെ ഭയങ്കര ഇഷ്ട്ടാണ് രാത്രി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും സ്കൂൾ എന്നാ തൊറക്കണത് ഇങ്ങനെ ചോയിച്ചോണ്ടിരിക്കും
ഇപ്പത്തെ കുട്ടികൾക്ക് അല്ലേലും അങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല പഠിക്കണേനെ കുറിച്ച്
ഇല്ലല്ല അത് സ്കൂൾ കാരണാത് ഓൽക്ക് ഓലെ മാഷന്മാരൊന്നൊക്കെ പറഞ്ഞാല് അതിനനുസരിച്ചിട്ടല്ലേ പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ഒന്നും അല്ലല്ലോ ഇപ്പൊന്ന് പറഞ്ഞാല് ഫ്രണ്ട്ലി ആണല്ലോ ഫുള്ള് മക്കളെ കളിപ്പിക്കും ആ കളിപ്പിക്കുന്നതിനിടയിലൂടെ അവര് പഠിപ്പിക്കും
ആ പഠിപ്പിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പ എല്ലാ സ്കൂളിലും അവരിപ്പ അടിക്കാൻ പാടില്ലാ എന്നുള്ളൊരു ആ ഒരിത് വന്നിക്കണ് ഇപ്പേ ആ പ്പഅടിക്കാൻ പാടില്ല അപ്പപിന്നെ കുട്ടികള് ഇതിക്കുടെ കെടന്നു നല്ല കാര്യം പറഞ്ഞുമനസ്സിലാക്യാ അവരുടെ കളീല് ഏർപ്പെട്ട് അങ്ങനൊരു വിദ്യാഭ്യാസം നൽകലാണിപ്പോ അല്ലാതെ
ആ കളിയിലൂടെയാണ് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്
ആ പഠിപ്പിക്കും ഫുള്ള് അങ്ങനെത്തന്നെ മറ്റേപ്പ പിന്നെ എന്തേലും എന്ത് പഠി പ്പിക്കുവാണെങ്കിലും എന്തു പഠിപ്പിക്കുയാണെങ്കിലും ഒരു പാട്ടുപോലെ ആണെങ്കി കുട്ട് കുട്ടികൾക്ക് എന്താണോ താല്പര്യം അതുമനസ്സിലാക്കിയെടുത്തിട്ട് ആ രീതിയിലാണ് ഇപ്പൊ പഠിപ്പിക്കാൻ നോക്കണേ ഫുള്ള് അങ്ങനെ പഠിപ്പിക്കാം ആ രീതിക്ക് അങ്ങനെ പഠിപ്പിച്ചുപോവാം എന്നാല് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പോണ്ടല്ലോ കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെയായിട്ട്
ആ അതെ അതെ അതുകൊണ്ട് ഇപ്പോ ചെറുപ്രായത്തിതന്നെ അവര് ഇംഗ്ലീഷ് സംസാരിക്കാനും തുടങ്ങുന്നുണ്ട്
ആ അങ്ങനൊണ്ട് സംസാരിക്കാനൊക്കെ തൊടങ്ങാണിപ്പോ ചെറിയ പ്രായ ആ അവര് തൊടക്കത്തിലാദ്യായിട്ടിപ്പൊ എൽ കെ ജിയില് ചേർക്കണ കുട്ടികളാണെങ്കില് പോലും ആ അക്ഷരം ലെവലായി കിട്ടിയാ പിന്നെ പിന്നെ അവർക്ക് ഇപ്പയിനി അല്ല അങ്ങനെയല്ല ഇപ്പൊ
ഇപ്പൊ അവരെ അവർക്ക് വേണ്ടരീതിയിലൂടെയാണ് അവരെ പഠിപ്പിക്കണത്
ആഹ് ഇപ്പ ഞമ്മ സംസാരം തന്നെ
പിന്നെ
ഇപ്പത്തെ കുട്ട്യളെ സംസാരംതന്നെ പകുതി ഇംഗ്ലീഷ് വേർഡും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആ പകുതി വാക്കും ഉപയോഗിക്കണഇംഗ്ലീഷിലാണ് കൂടുതൽ വാക്കും നമ്മളെ പോലെ പഴയ സംസാരം കാര്യങ്ങളൊന്നും ഇപ്പ ഇല്ല്യാ ഇപ്പ കുട്ട്യേക്ക് അയ്ന്ല്ല അനുസരിച്ചുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഇപ്പ കിട്ട്ണ്ട്
അതെ അവർക്ക് പറഞ്ഞാലപ്പ വടി ക്ലാസ്റൂമിലിപ്പോ മാഷമാര് വടി ഉപയോഗിക്കുന്നില്ലല്ലോ ടീച്ചേഴ്സ് വടി കൊണ്ട് വരുന്നേല്ല കാരണം വടിന്റെ ആവശ്യല്ലന്ന് അവര് പറയണത് അവര് മ
സ്സായികാണ്ട്പ്പ അവർക്ക് ഒഴിവ്സമയത്ത് കാർട്ടൂണ്പ്പോലെ ഇട്ടൊട്ത്ത് അതൊക്കെ പഠിപ്പിന്റെ ഭാഗായിട്ട് അങ്ങൻത്തെ വീഡിയോക്കെ കാണിച്ചു കൊടുക്ക അങ്ങനെക്കെ ആ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പഠിപ്പിക്കണ നല്ല കുട്ട്യേക്ക് നല്ല വിദ്യാഭ്യാസം ഇണ്ടാണ്പ്പോ നല്ല വിദ്യാഭ്യാസം ലഭിക്കുണ്ടല്ലോ മുമ്പത് ത്തെ പോലെല്ലല്ലോ നല്ല അറിവും കാര്യങ്ങളക്കെ ക്കെണ്ട് ഇപ്പത്തെ കുട്ട്യേക്ക് മുന്നേന്ന് പറഞ്ഞ സ്മാർട്ട് ക്ലാസ് റൂമും കാര്യങ്ങളൊന്നുല്ലല്ലോ
ആഹ് ഏതൊരു ക അ ഒര് വിഷയംകൊടുത്താലും അത് അവര് നല്ല ഭംഗിയായിട്ട് നിറവേറ്റിതരും
ആഹ് അതാണ്
അതാണ് അവര് ഇപ്പത്തെ പ്രത്യേകത പറഞ്ഞത് ഏത് നമ്മള് എന്തൊര് ആ ഇഞ്ഞിപ്പോ ഓരിക്കില്ല ഹോംവർക്ക് തന്നെ ആവട്ടെ അതേ മതി സേറ് പറിം ബാസ്റൂം നല്ല വൃത്തിയില് കൊണ്ട് നടക്കണം പറഞ്ഞാല് ആ വൃത്തീല് കൊണ്ട്നടക്കും എല്ലാം
എന്ത്‌ണ്ടെങ്കിലും അവർക്ക് സ്വന്തം ഇനിയൊരു ഫോണ് കൊടുത്തക്കാണ്ട് ഇത് ഇതിനെ കുറിച്ച് എങ്ങനെ അറിയാ പറ്റാന്ന് ചോദിച്ചാൽ അത് ഒറ്റക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണും ഫുള്ള് അയിനെ കുറിച്ച് മനസ്സിലാക്കണേ ഒറ്റക്ക് സേർ ചെയാനും കാര്യത്തിനൊക്കെ ഇപ്പ ചെറിയ കുട്ട്യേക്ക് വരെഅറിയും ഗൂഗിൾ എടു ത്താണ്ട് ഇഞ് ടൈപ്പ്യ്താകഴിഞ്ഞില്ലെങ്കിലും പറഞ്ഞിട്ടാണേലും മുഴുവനും അത് അങ്ങനെയാണ്പ്പോ ഇപ്പത്തെകുട്ട്യേക്ക് അയിനൊക്കെ ഫുള് അതൊക്കെചെയ്യാനറിം
അങ്ങനെയാണിപ്പൊ
ആഹ് ഇപ്പൊ അങ്ങനെയാണ്
ഉം
അല്ല അതണ് കുട്ട്യേക്കൊന്നാമത് ഓൽക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിട്ടാണ് ഓല്ക്ക് അങ്ങനെ പോവാനും പഠിക്കാനൊക്കെ ഒരു താല്പര്യംഅതോണ്ടാണ്
ആഹ് ഓരോ സ്കൂളിലാണെ ഇപ്പ ഫുള്ള് മുന്നത്തെ പോലെല്ലല്ലോ
ആഹ് അ ഇഞ്ഞി ഭക്ഷണ ഭ കാര്യത്തിലായാലും അങ്ങൻ തന്നേണ് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ലേ ആഹ് ഓൽക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വെള്ളും ബൂസ്റ്റിനും ഓർലി അല്ല ഓർലിക്സ് ബൂ സ്റ്റ് അങ്ങൻത്തെകിട്ടണ്ട് പാല് കുട്ട്യേള് കുടിക്കാതെ ഒഴിവാക്കണേന് അങ്ങനത്തെത് ഇട്ട് കൊടു ക്ക ചിക്കൻ ആയാലും അതുണ്ട് ഒക്കെണ്ട് അപ്പൊ കുട്ട്യേക്കും തന്നെ ഫുഡിന്റെ കാര്യ ത്തിലായാലും ഇനി പഠിപ്പിന്റെ കാര്യത്തിലായാലും കുട്ട്യേക്ക് പോണം ഇപ്പ സ്കൂളിപോണം
ആഹ് മക്കളെ വെച്ചാണ്ട്പ്പൊ റീൽസും കാര്യങ്ങളും ക്ലാസ്റൂമില് അത്ണ്ടല്ലോ
ആ അതൂണ്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കിരിക്ക പക്ഷെ അതൊക്കൊര് അതിലൊക്കെ പഠിക്കണ ഒരു പാട്ട് ഇപ്പോ ഓരോ പാട്ടുകൾുണ്ടല്ലോ ചെറിയ ചെറിയ പാട്ട് മാതിരി. ഒക്കെ എന്താ ചിലപ്പോ ജില്ലകളെ പേരായിക്കാരം. ചിലപ്പോ ഇംഗ്ലീഷ് വേഡുകളാ കാരം അങ്ങനത്തെ അങ്ങനത്തെ കൂടുതലാണ് അതൊക്കെ ആ അതൊക്കെ പാട്ട് രൂപത്തിലാക്കിയന്റെ ആ സൗണ്ടിന്റെ അതൊക്കെ പഠിച്ചെടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കേച്ച് ചെയ്യാൻ പെട്ടെന്ന് കഴിയും കുട്ടികൾക്ക് ആ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.
അത് അവർ ഇപ്പൊ ഓരോ വ വേഡ്സിന്റെ അർത്ഥങ്ങളായാലും. അവര് പാട്ടു രൂപത്തിലാണ് അവർക്ക് പഠിപ്പിച്ചൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോ അവര് മറക്കൂല ഓരോ വേട്സിന്റെ അർത്ഥങ്ങള് അവര് മറക്കൂല. അതേപോലെ തന്നെ കാ ഈ മാക്സ് വിഭാഗത്ത്ക്ക്. ണെങ്കിൽ മോക് ഷിലും അങ്ങനെ തന്നെയാണ് ഓരോ അവർക്ക് ഓരോ ടെക്നിക്ക് കൊടുക്കും. അതിന് അവര് ഓരോ ഗുക്സ്റ്റന് ഓരോ ഇതാണ് അവർക്ക്. അത് പെ പെട്ടെന്ന് ചെയ്തു തരും. നമക് ആഹ് ഒന് ആ അതൊക്കെ കേത് നമ്മള് പഠിച്ചി മാതിരി. നമ്മളൊക്കെ ഒരു രണ്ട് രണ്ട് അങ്ങനെയൊക്കെ വരുന്നല്ലോ. ഇവരിപ്പോ അങ്ങനെയൊന്നല്ല അവരെ പഠനം അവ അതും ഇംഗ്ലീഷിലാണ് അവര് പറയണ്ടത്. മലയാളത്തി അങ്ങനെ പറയൂല.
ആഹ് ഇംഗ്ലീഷ്ല അവര് പറയണ അല്ലേ
ടു ഇന് ടു ടു അങ്ങനെയാണ് അവടുത്. ആ അവരത് മൊത്തത്തിൽ ഇംഗ്ലവേഷാണ്. അവര്
ആഹ ഇ ഇത് കൊറച്ച് വരുംന്ന് ആഹ ഭയങ്കര ഇപ്പ ഇപ്പഴത്തെ കാലത്തിൽ അങ്ങനൊണോ വിദ്യാഭ്യാസ അത്തിതിനാണ് പ്രാധാന്യം. അതാണ് കുട്ടികൾക്ക് അതൊെ ഇപ്പഴത്തെ കുട്ടികൾക്ക് നല്ലതോൊണ്ടാണ് ചെറപ്പം മുതലേ നന്നായിട്ട് കൊടുക്കണ്ട്. ട്യൂഷൻ പറഞ്ഞ വെച്ചിട്ടായാലും. വാണ്ടില്ല അങ്ങനെ ആാലും ഇപ്പഴത്തെ കുട്ടികൾക്ക് അത്ണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിലേ. കയ്യള്ളൂ. അതാണല്ലോ ഇപ്പഴത്തെ കുട്ടികക്ക് വേണ്ടത് ഏത് ഭാഗത്ത് കൂടെ നോക്കിയാലും വിദ്യാഭ്യാസം വേണം.
ആഹ് ആഹ വിദ്യാഭ്യാസം ഇല്ലാത്തതോര്ക്ക് വലല്ല നാട്ടില് വലല്ല.
ആ ഒരു വില സമൂഹത്തി ഒരു വിലയില്ലാത്ത ആ ജോലിന്റെ കാര്യ ത്തിലായിക്കോട്ടെ ആളുകള ഇടൽ ആയിക്കോട്ടെ ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ കണ്ടാൽ തന്നെ ഇപ്പത്തെ ഈ ഒരു ഇതിൽ കുറച്ച് പഠിപ്പും കാര്യങ്ങളും ഇല്ല വിദ്യഭാസമുള്ള കുട്ടികൾക്ക് ഒരു പുച്ഛപോലയാണ്. സംസാരിക്കുമ്പോൾ ഉ പഴയ വർത്താനവും. കാര്യങ്ങളൊക്കെ ഭാഷയും കാര്യങ്ങളൊക്കെ പയതാണെങ്കിൽ ഒരു ഉച്ചം പോലെയണല്ലോ.
ആ ആഹ് ആഹ് നമ്മള് സംസാരിക്കുമ്പോ തന്നെ അതിൽ നിന്ന് തെറ്റുകള്. അഥവാ നമ്മൾൊരു ഇംഗ്ലീഷ്. വോട് പറഞ്ഞ അത് തെറ്റിയാൽ അത് അവെ അവര് തിരുത്തി പറഞ്ഞു തരും. ആ എന്നിട്ട അവ ര് കളി അക്കണ് ആവോട്സിനൊ
ആഹ പെട്ടെന്ന് മനസ്സിലാവും ഓക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാണ് ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്.
ഉ ഉ അതെ
ഇപ്പൊ കുട്ടികൾക്ക് തന്നെ ഒരു ചിന്ത സ്വയം പഠിക്കണം വാങ്ങണം. അങ്ങനത്തെ ഒരു ഇത് വന്നിക്ക്ണ് ഇപ്പോ.
ആഹ്
അപ്പൊ അങ്ങനെയാണ് ഞങ്ങക്ക് സ്വന്തം പഠിക്കണം. അപ്പൊ സ്വന്തമായിട്ട് പഠ എക്സാമിനൊക്കെ ഓല് നെഅയലും. റ്റ നല്ലോ ആഹ നല്ലോം പഠിക്കും എക്സാമിനൊക്കെ ഒറ്റക്ക് നന്നായിട്ട് പഠിക്കും.
ആ നമ്മള് ചെറുതാവുമ്പോ അതായത് എൽ കെ ജി യു കെ കെ ജി ഒന്നാം ക്ലാസ്സ് ഈ ഒരു ക്ലാസ്സ് വരെ നമ്മള് കൂടെ ഇര്ന്ന് നിക്കെണ്ട ആവശ്യം ഒള്ളു അത് കഴിഞ്ഞാ അവര് തന്നെ അത് ആഹ് പിന്നെ അവര് തന്നെ അത് കൊണ്ട്പോയോ മുന്നോട്ട് കൊണ്ട് പോവും
ഉം ഉം എതായാലും കുട്ടിയാളൊക്കെ ഇപ്പോ ഉഷാറായി അങ്ങനെ ആവട്ടെ പിന്നെ എന്തൊക്കെ?
വെറെ എന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇന്നാൽ.
ഇന്നാ ആയിക്കോട്ടെ ഇന്നാ ശരിന്നാ ആഹ് ശരി
ഉ